ഒരുപാട് സമയമായല്ലോ തന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിപ്പോം വിളിച്ചത് എന്റ ഞാനൊരു വീട് എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ ആഹ് വീട്ടിലേക്കുള്ള ഒരുപാട് സാമഗ്രികൾ ഉണ്ടല്ലോ അതായത് കട്ടില് ടേബിള് ഫ്രിഡ്ജ് തുടങ്ങിയ ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മുടെ വീ ട്ടല് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ എനിക്ക് വേണം അപ്പ അത് വാങ്ങാനാ അത് വാങ്ങണം അപ്പം അതിന് താങ്കളുടെ അടുത്ത് നല്ല നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ താങ്കളെ വിളിച്ചത് ഞാൻ ചോദിക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു വീട് എടുക്കുമ്പോഴ് ഒരു വീട്ടിലേക്ക് ഒരു സോഫ വാങ്ങുകയാണെങ്കിൽ ആഹ് സോഫ എങ്ങനെയാണ് നിങ്ങള് അത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഒരു ടേബിള് നമ്മുടെ ഡൈനിങ്ങ് ഹാളിൽ നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ച നമ്മുടെ നമ്മുടെ ഒരു മധ്യ ഭാഗത്ത് നമ്മൾ വിരിച്ചു വെക്കുന്ന ആഹ് ഒരു ടാബിള് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോളേ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങളത് നൽകുന്നത് അതിന്റെ അളവുകള് അതിന്റെ വിതി ആയ അത് ഞങ്ങള് പറഞ്ഞു തരണോ അതോ അത് നിങ്ങൾ തന്നെയാണോ നോക്കുന്നത്
അതെ അതെ അതെ നിങ്ങൾ പറഞ്ഞതുപോലെ അറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഒരു ടേബിളും അതിലേക്കൊരു സോഫയും ആഹ് നമ്മള് അതൊക്കെ നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട് വളരെ ലളിതമായ പണത്തില് നിങ്ങൾക്ക് അതൊക്കെ കരസ്ഥ മാക്കാൻ പറ്റും ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടില് നിങ്ങൾ എവിടെയാണോ ഒരു സോഫ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ വരും അവിടെ വരുമ്പോ ഏത് ഏത് രീതിയിലാണ് ഏത് ഏത് മെത്തേഡിലാണ് ഏത് ഏഹ് രീതിയിലാണ് നിങ്ങൾ സോഫ വിൽക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ജരിച്ചിട്ടോ ന നേരയോ അത് സ നി മധ്യ ഭഗത്തോ അത് എടതു ഭഗത്തോ വലതു ഭാഗത്തോ അത് ജനങ്ങളെ നേരിട്ട് കൂടിയാലോചന നടത്താൻ പ ുന്ന രീതിയിലോ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് നടത്തേണ്ടതന്ന് ങ്ങൾ പറഞ്ഞു തന്നാൽ ഞങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്ക്ത് നൽക്കും ആ രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങളൊന്ന് പറഞ്ഞാൽ മതിയേ
ആ ഈ കൊറച്ച അതിന് ഞമക്ക് പ്രശ്നം ഇല്ലല്ലോ നമ്മൾ തയ്യാറാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഇപ്പോ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള അതായത് വ്യത്യസ്തം മെ രീതിൽ അതരെ വി ഒരു ഇപ്പോഴത്തെ ഈ സമീപ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സോഫകൾ ഏതൊക്കെയാണ് നമുക്ക് പരിചയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് നമ്മൾ ഞാനിപ്പോൾ ഇ നിങ്ങളുടെ കട നിങ്ങളകുമ്പോ എനിക്ക് എന്റെയൊരു യഥാത്ഥ സുഹൃത്താണല്ലേ അപ്പൊ നിങ്ങൾക്കാവുമ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാാലോ ഇപ്പോഴത്തെ സമീപകാലത്ത്ത്തെ ഏറ്റവും നല്ല സോഫകൾ ഏതൊക്കെയാണ് ഏതൊ നമ്മൾ ഉപയോഗിക്കേണ്ടല്ലേ അഥവാ ഞാൻ മറ്റൊരു കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ അവരെ ചിലപ്പോൾ പറ്റിക്കാനിടയുണ്ട് അവര് പറയും ഇവ ഇത് വാങ്ങിക്കോളും ഇത് നല്ല സോഫയാണ് ഇപ്പോൾ ഈ സമീപത്ത് ഏറ്റവും കൂടുതൽ പോകുന്ന സോഫ ഇതാണെന്നൊ അവർ നിന്നെ പറ്റിക്കാൻ കാരണമായേക്കാം പക്ഷെ നിങ്ങളാകുമ്പോൾ എനിക്ക് നിങ്ങളുള്ള വിശ്വാസം കൊണ്ട് നിങ്ങളതൊക്കെ യാഥാർഥത്തിൽ നല്ലൊരു സോഫ തന്നെ നൽകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് പിന്നെ എനിക്ക് വേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൂമുകളിൽ ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള അതായത് ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള സോഫകളാണ് വേണത് ആ സോഫ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു ഇരുപതിനായിരം ഇന്ന് താഴെ വരുന്ന വളരെ വും എനിക്കൊരു ഉപയോഗിക്കുന്ന രീതിയിലുള്ള സോഫകളായിരിക്കണം അതുണ്ടായിരിക്കണം നല്ല ഇരിക്കുമ്പോൾ നല്ല സുഖമായി ഇരിക്കുവാനൊരു പ്രയാസമൊന്നുമില്ലാതെ അത് ഇരുന്ന് കുറച്ചു നേരം ഇരി ചില സോഫകൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറാണ് അത്തരത്തിലുള്ളരു ബുദ്ധിമു ന്നും നമുക്ക് തോന്നാത്ത തരത്തിലുള്ള സോഫകൾാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോ അത്തരത്തിലുള്ള സോഫകളാകുമ്പോ നമുക്ക് ഉപയോഗിക്കാനൊക്കെ വളരെ സുന്ദരം സുഖമായിരിക്കും അപ്പൊ ആഹാ ആ തരത്തിലുള്ള സോഫകള് ഇരുപതിനായിരം രൂപക്ക് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നി കട്ടിലിനെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല പിന്നെ. ഭാഗത്ത്ക്കുന്ന ഡെനി ഹാളിൽ വക്കുന്നാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞു തോന്നിട്ടില്ല
ആയിക്കോട്ടെ നഞമ്മൾ പറഞ്ഞു തരാം ആ നമ്മുടെ മധ്യഭാഗത്ത് ഞമ്മൾ വിരിക്കപ്പെടുന്ന ഈ ടാബിളുകളുണ്ടല്ലോ അത് വ്യത്യസ്ത തരത്തിലുണ്ട് ഓ നമ്മളൾ അത് നൽകുന്നത് ഓരോ വീടുകളിലും നമ്മൾ ചെന്നിട്ട് ആ വീടിന്ന് യോഗിച്ച രീതീൽ ആ ഏ അനുയോജ്യമായ രീതിയിയില് ഒരു മധ്യഭാഗം പറഞ്ഞുമ അതിലൂടെ എല്ലാ ആളുകളും നടന്നു പോകുന്ന ഭാഗങ്ങളായിരിക്കും അല്ലെ അപ്പൊ ഈ നടന്നു പോകുന്ന ഭാഗങ്ങളായത് കൊണ്ട് തന്നെ അവര് പോകുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ വെക്കുമ്പോഴും ആനട ക്കാനുള്ള ഭാഗങ്ങൾ നമ്മള് ഗപ്പ് ഒരു സ നമ്മളൊരു സ്ഥലം ഒഴിച്ചു വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഇടങ്ങളിലായിരിക്കും നമ്മൾ ാപടി ഇരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മള ടാമ്പി വിൽരിക്കുകവാ എന്ന് പറയുമ്പോ അത് ഓരോ ഓരോ മരത്തിനനുസരിച്ച് അതിന്റെ വേ മൂല്ം കൂടുകയും കുറയുകയും ചെയ്യാം അ നമ്മൾ ഉദാഹരണത്തിന് തേക്ക് മരമാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ അതിനതിൻറേതായ മൂല്യത്തിന് നിങ്ങൾക്ക് കിട്ടുകയുള്ളു അതില് നമുക്ക് പണം കുറച്ച് തരാാനൊന്നും പറ്റൂില്ല പിന്നെ നിങ്ങൾ എത്ര തരത്തിലുള്ള ഉം ടാബിള ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഏത് എത്ര രൂപ വരെ നിങ്ങൾക്ക് അതിന് ചിലവാക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് അതിനനുസരിച്ച് ഒരു ടാബിള് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ വന്ന് നോക്ക്‌ നിങ്ങളിൽ ഇപ്പോൾ പറഞ്ഞാല് ആ രീതിയിലുള്ള മരങ്ങളൊക്കെ നമ്മൾ ആഹ് ആ ഒരു ലെവൽ ആഹ് രീതിയിൽ വരുന്ന മരങ്ങൾ ആ ഒരു പൈസക്ക് വരുന്ന മരങ്ങളൾക്കെ എത്ര ആണുള്ളള് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരാം എന്നട്ട് അതിനനുസരിച്ച് വന്ന് വരുമ്പോൾ ഞാൻ നിങ്ങളോട് നേരിട്ടതൊക്കെ പറഞ്ഞു തരാലോ
അതെ അതെ ഞാൻ നിങ്ങൾ പറയുന്ന വാക്കുളൊക്കെ കേൾക്കുകയായിരുന്നു ആ എനിക്ക് മനസ്സിലായി അതെ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നമ്മളൊരു ഉം മധ്യഭാഗത്ത് ഒരു ടേബിൾ വെക്കുകയാണെങ്കിൽ അതിന് ഒരോ മരത്തിനനുസരിച്ച് അതിന്റെ മൂല്യം കൂടുകയും കുറ റയുകയും ചെയ്യാം ഞാൻ ഉദ്ദേശിക്കുന്നത് തേക്കുമരം തേക്കുമരന്ന് തന്നെ ആയിരി തക്കണം എന്നുള്ളതാണ് അപ്പൊ ഒരു തേക്ക്മരം മാകുമ്പോൾ എങ്ങനെ ആയാലും അതിന്റേതായ വാല്യൂ മൂല്യം വരും പക്ഷെ ഞാൻ തെ തെക്കിന്റെ മരം കൊണ്ട് ഉപയോഗിച്ചിട്ട് ഒരു മുപ്പതിനായിരം രൂപക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു മനോഹരമായ എല്ലാവർക്കും രു പ ചു മിനിമം ചുരുങ്ങിയത് ഒരു പത്ത് ആളുകൾക്കെങ്കിലും ഇരുന്ന് ഭക്ഷണം ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിൾ ആയിരിക്കണം പിന്നീട് ആ ഒര് ടേബൾ ഉണ്ടായിരിക്കേണ്ടത് ഇപ്പത്തി ഈ സമീ എറ്റവും കൂടുതൽ വിറ്റുപകുന്ന ടാബൾഉണ്ടാവല്ലോ ആഹ് ആ ഒരു രീതിയിലുള്ള ടാബിളുകളായിരിക്കും എനിക്ക് യെറെയും കൂറെ കിട്ടേണ്ടത് കാരണം എന്റെ വീടുകളിൽ ല്ലാവരും ഈ ഒരു ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അത്തരത്തിലുള്ള ടാബിളുകളായിരിക്കും എനിക്ക് കിട്ടേണ്ടത് അത്തരത്തിലുള്ള ഇത് കിട്ടുമ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു അ നിന്നൊക്കെ ഒരു അവരുടെ അടുത്ത് നിന്നൊക്കെ നല്ലൊരു പ്രോത്സാ ഭ അല്ലെങ്കിൽ അവരൊക്കെ എനിക്ക് എതിനെയാണ് പറയുക എന്ത് ടേബിളാണ് നിങ്ങൾ വാങ്ങിയത് ഇതാണോ വാങ്ങേണ്ടേതെന്ന് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതിൽ അല്ല ഞാൻ ഈ പറഞ്ഞ പൈസ അപ്പൊ മിനിമം മൊ മൊത്ത മൊത്തമായിട്ട് നമുക്ക് വരുന്ന പണം എന്നുള്ളത് അയിമ്പതിനായിരം രൂപയാണ് ഈ അയിമ്പതിനായിരം രൂപയ്ക്ക് നല്ല ഏറ്റവും ആഹ് ഇപ്പത്തി ഈ സമീപത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ടാബിളും ഏറ്റവും നല്ല സോഫയുമാണ് നമുക്ക് കിട്ടേണ്ടത് ആഹ് ഒരു സോഫയാണ് നിങ്ങൾ തയ്യാറാ അപ്പ അതിനത്ര വേദ ആഹ് ഒരു ഇടെ ഞാൻ വിരിക്കുന്ന വിരി പിന്നെ അതിലൂടെ പഞ്ഞക്കെ എത്രയാണ് വരുന്നത് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആഹ് ഇട് ടാബ്ളിന് വരുന്ന മരത്തിനൊക്കെ വരുന്ന മരങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കതിൽ പരിശോ വുന്ന അ അതിന വേണ്ടിയ തീരുമാനങ്ങൾ പറ്റുകയും ചെയ്യുന്നതാ
അത് ശരിയാണ് നിങ്ങൾ ഈ പറയുന്ന സമയത്ത് പോലും ഞാൻ അങ്ങനെ ഒരു സംഭവം നോക്കുകാണ് ഞമ്മളടത്ത് സാധനങ്ങളുണ്ട് പിന്നീട് നമുക്ക് വരുന്നത് കളറുകളാണ് വ്യത്യസ്ത രീതിയിലുള്ള കളർസ്ക കളറുകൾ ഇതിനെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും നിറങ്ങൾ ഉപയോഗിക്കേണ്ടി വരും മഞ്ഞ പച്ച നീല ചുവപ്പ് തുടങ്ങിയ വൈറ്റ് ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള കളറുകളുണ്ട് അത് ഞമ്മള് അവിടെ വന്നിട്ട് നിങ്ങളുടെ വീടിന്റെ കളറിന് അനുസരിച്ച് നിറത്തിന് അനുസരിച്ച് അതിനോട് സാമ്യത പുലർത്തുന്ന തരത്തിലുള്ള ക നിറങ്ങൾ ഞങ്ങള് നൽകാൻ നോക്കാം പോരെ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെത്താ ഏതാ മറ്റേ മധ്യഭാഗത്ത് വെക്കുന്ന ടാബിൾ അത് ഏതായാലും ഒരു മരത്തിന്റെ രീതിയിലുള്ള കളറും നിറങ്ങളായിരിക്കും ഉണ്ട് സാധാരണ എവിടെയും ഉണ്ടാവാതെ ആ നിറത്തിൽ തന്നെ നമുക്ക് അതിനെ നൽകാൻ പറ്റുന്നതാണ് പിന്നെ ഏതു പിന്നെ നിങ്ങള് പറ പിന്നെ ഈ ഒരു പണം ഒന്നും വളരെ കൂടുതലാണ് നമുക്കൊരു വെറും ഒരു നാപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത് രണ്ടും വള്ളരെ സെമീപത്ത് വീട്ടുന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾ ഇതിനെ കുറി ച്ച് ഇനി വേവലാതി പെടേണ്ടതില്ല വെറും ഒരു മുപ്പത്തഞ്ച് രൂപ നിങ്ങളുടെ കൈകളിലുണ്ട് എങ്കിൽ നമ്മൾ ഇതൊക്കെ വളരെ അടിപൊളിയായ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാൻ ഞാൻ അതിനുള്ള മറുപടി നൽകും
തന്നെ അപ്പ വെറും മുപ്പത്തി അഞ്ച് രൂപക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കാൻ കഴിയും ഞാൻ ഇവിടെടുത്ത് അടുത്തുള്ള ഒരു കടയിൽ പോയി ചോദിച്ചപ്പോൾ എന്നോട് അവര് പറഞ്ഞത് മിനിമം ഒരു അ അയ്മ്പതിന് മുകളിലേക്ക് കടന്നു പോകുമെന്നുള്ളതാണ് അത്രയും ലാഭം അവര് അതിൽ നിന്ന് നമ്മളിൽ നിന്ന് ചോർത്തി എടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ നിങ്ങളുടെ ഈ ഒരു നല്ലൊരു ഐ അറിവ് എനിക്ക് പകർന്നു നൽകിയത് ആദ്യമായി നിങ്ങൾക്ക് നന്ദി പറയാണ് പിന്നെ പിന്നെ ഒരു കാര്യം ഇനി നിങ്ങളെ വരുന്ന ദിവസം ഒന്ന് എന്നെ അറിയിക്കണേ. കാരണം ഞാൻ ഇവിടെ ചിലപ്പോൾ ഉണ്ടാാക്കണമെന്നില്ലേ എനിക്ക് ഒരുപാട് ജോലി തിരക്കുകളും മറ്റുള്ള കാരണം ഞാൻ പുറത്തു പോകുന്ന ഒരു ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വരുന്ന ദിവസം ഒന്ന് എന്നെ അറിയിച്ചാല് നമുക്ക് ആ ദിവസം ഒന്നെങ്കിൽ ഏ പോകാതിരിക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ സംവിധാനങ്ങൾ ചെയ്യണമല്ലോ ഇൻ്റെ വീട്ടിൽ ആരും വെല്ലാതെ ഉണ്ടാകാറില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതായാലും വരുന്നന്നും നിങ്ങൾ എന്നെ അറിയിച്ചാൽ നന്നാകുമായിരുന്നു അവസാനിപ്പിക്കാട്ടെ പിന്നെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ നല്ല നല്ല ആ സമീപത്ത് കിട്ട്ണ ഏറ്റവും നല്ല അടിപൊളി സാധനങ്ങളായിരിക്കണം ഔ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള പിന്നെ അതിന്